ഹലോ നല്ല മഴയാല്ലേ ഈഹ് ഈഹ് ഈഹ് ആ ഇവിടെ അങ്ങനന്നെ ഇന്ന് വല്ലാത്തൊരു മയന്റെ ദിവസല്ലേ? ഒരു വെയില് പോലും ഉണ്ടായില്ലല്ലോ
ആഹ് വെയില് പോയിട്ട് പുറത്തിറങ്ങാൻ കയ്യ
ആഹ് അതന്നെ
തിരുമ്പിയട്ട പോലെ ബക്കറ്റിലിട്ടട്ടാ ആടുണ്ട് ഇവിടെ നിക്കി ആടിനെ വരെ പുറത്ത് കഴിച്ചിട്ടാൻ കഴിഞ്ഞിയില്ല
ഓഹ് മയത്താണ് അടണ്ടായാല ബുദ്ധിമുട്ടില്ലേ ഞമ്മ് അല്ല ഐറ്റങ്ങളില്ലേ ഐറ്റങ്ങള് പട്ടണി ആവുവേ
തന്നെ പൊറത്തിറങ്ങാൻ കയാറ്റേ ഓലിങ്ങോട്ട് കച്ചറ ണ്ടാക്ക
ആഹ് ശെരി കുട്ടികളൊക്കെ എടെ
മ് മോള് മദ്രസ പോയതാ ഇപ്പോളാവക്ക് മദ്രസള്ളേ
ആഹ് ആഹ്
ആ മദ്റസവിട്ട് വരാനായിണ്
ആഹ് ശരി രാത്രി മദ്രസ
രാത്രിയല്ല രാത്രിയാവുമ്പോത്തേന് വിടൂ രാത്രി എടുക്കൂല രാത്രിയൊക്കെ മക്കൾക്ക് പേടിയ നായിന്റെ ശ് ശല്യോം ഇവിടൊക്കെ പന്നീന്റെ ശല്യം നായി ന്റെ ശല്യക്കൊള്ളകൊണ്ട് പിന്നെ ആ രക്ഷിതാക്കൾക്കാർക്കും ഇഷ്ടല്ല രാത്രി എടുക്കണത് രാവിലെ ആണെങ്കില് ഒരുപാട് ക്ലാസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് പിന്നെ സ്താതിന് കയ്യൂല്ല അത് പിന്നെ സ്കൂ ആഹ് സ്കൂൾ വിട്ടുന്നൊട്ട് പോണതാ പിന്നെ സ്കൂളില്യാത്താ സ് ആഹ് സ്കൂൾ ഇല്ലാത്ത ദിവസം രാവിലെ എടുക്കും രാവിലല്ല മറ്റോല ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ പല ക്ലാസ് ഒമ്പണി തല് പത്തണി വരെ സ്കൂള്ളോസം നാ അഞ്ചണി മുതലാറണി വരെ എടുക്കൂ
ആഹ്
എന്നെ രാത്രി ക്ലാ പണ്ടൊക്കെ രാത്രി അനെല്ലോ അപ്പോ ആർക്കും രഷിതാക്കക്കെ ആർക്കും താല്പര്യല്ല രാത്രി എടുക്ക ണത് അപ്പ പിന്നെ ഇങ്ങനെ മതി പറഞ്ഞ് സ്കൂള് വിട്ട് ട്ടിട്ട് എടുത്താ മതിയറഞ്ഞു ക്ലാസ് പ്ലസ് ടു വരെ ഇവടെ ക്ലാസ് ഇണ്ടേ അപ്പോ അങ്ങനെ പഠിപ്പിക്കണോല് അദ്ധ്യാപകര് കൊറവുവാണ് കൊറവല്ല മൂന്നെണ്ണം ഉള്ളൂ അപ്പോ എല്ലാരും വേണ്ട ഒരു കവർ ചെയ്യാ അപ്പോ എല്ലാരും രാവിലെ മതിന്നറിയുമ്പോ ഓൽക്കത് കയുലല്ലോ
ആഹ് ആഹ് ഇവടെ ഇവടങ്ങനെ തന്നെ ഇവരെ മദ്രാസിലാകെ മൂന്ന് ഉസ്താദ് മാരാള്ളതി എന്നിട്ട് ഓലങ്ങോട്ടും ഇങ്ങോട്ടും മാറിയട്ട് എടുക്കല
ആഹ് അതെന്ന ഒരു മണിക്കൂറേ ഒള്ളൂ ഞമ്മള് നമ്മള് ഇങ്ങനെതാക്കി പറഞ്ഞാല് ഇപ്പോ പിന്നെ ഓലും റെഡിയാവും ചെയ്യും നമ്മള് അപ്പം പറ്റൂല ഇപ്പം പറ്റൂലന്ന് പറഞ്ഞിട്ട് കാര്യല്ലല്ലോ
ആഹ് അതന്നെ ഓല ബുദ്ധിമുട്ട് നമ്മള് നോക്കിയേ കുട്ടികള് ഉസ്താദ്ന്മാർ കൊറവാകുമ്പോ
ആഹ് അപ്പം പിന്നെ ഓല്ക്ക് സൗകര്യം ഉളപ്പടുത്തോട്ടെന്ന് വിചാരിച്ച് പിന്നെ സ്കൂളിലാത്തപ്പം പിന്നെ പകലെടുക്കു
ആഹ് അതെ
മഴ ആയിറ്റാണ് വേറെ പ്രശ്നൊന്നുല്ല ഓഹ് ഭക്ഷണൊക്കായി പിന്നെ നേത്തു അല്ല ഞാൻ വൈകുന്നേരം വെക്കുള്ളു ഞാൻ ഒറ്റക്കയതുകൊണ്ട് വൈകുന്നേര വെക്കാ
ആഹ് അത് ശെരി
എന്താ വേറെന്താ വർ
പറ ഇനിപ്പ ഈ മഴ അങ്ങനെ പെയണേനോണ്ട് റേഞ്ചിന്റെ ഇഷ്യൂ ഇണ്ടാവൂലേ
ആഹ് അത് നല്ലോണ്ടാവും അതാപ്പോ ഞാൻ വിചാരിച്ചേ ഇവടെ പിന്നെ വൈഫൈന്റെ ഇതൊണ്ടാണോ ഇനി കിട്ടുകാ അല്ലാതെ തീരെെ കിട്ടലില്ല
ആഹ് മഴ മായൊണ്ടേ വൈഫൈ റേഞ്ച് പോവുംല്ലേ അയിനും റേഞ്ച് വേണ്ടേ
ഉം ആഹ് കറന്റ് പോയാലാവും പോവും അതാ പ്രശ്നം ആഹ് പിന്നെ പെട്ടന്നാട്ട് പോയി കൂടാലാണ് കരന്റെപ്പളാ പോവ്കാ അപ്പോ വൈഫൈയും പോയ്പോവും
നിങ്ങള് എത്ര എത്ര റുപ്പി എടുത്താ വൈഫൈ എടുത്തേ?
ഞാ ങ്ങള് ഞങ്ങക്ക് ഒരു പെ അയിന്റെ വൈഫൈ ബോക്സ് ഇവടെണ്ടേനി
ആഹ്
അപ്പോ ഏഹ് എന്നാ മൊത്തത്തില് ഇത്ര ആഹ് ആഹ് റീചാർജ് ചെയ്യലാണ് മുന്നൂറുപ്യ ആവുള്ളൂ മാസം അല്ലെങ്കിൽ മുന്നൂറ്റി അയ്മ്പത് കൊടു ക്കണ്ടിനി ആ പെട്ടിന്റെ ഇതുമ്പാടെ നമ്മള് കൊടുക്കേണ്ടിന്നെ അപ്പോ പെട്ടി ഞങ്ങടത് സ്വന്തായപ്പോ
ആഹ് മുന്നൂറ് ആഹ് അങ്ങനെ ആവുമ്പരാ സുഖാലേ മറ്റേത്പ്പോ ഒരു പേരേല് മൂന്ന് നാല് ആൾ ണ്ടെങ്കിലും മുന്നൂറ്റിചില്ലാൻ റുപ്പിയക്ക് നെറ്റ് കേറ്റാൻ വേണ്ടേ
ആഹ് പിന്നെ ഇത് പിന്നെ പൊറത്ത്ക്ക് കിട്ടൂലന്ന് മാത്രം അതാ പ്രശ് നവര്ക ഏഹ് ഞമ്മുക്ക് വീട്ട പിന്നെ വീട്ടന്ന് പൊ ത്തിറങ്ങില്ലെങ്കിലൊക്കെ സുഖാണ് ഇപ്പോ പെട്ടന്നും കേറ്റേന്നും വേണ്ട വാട്സപ്പില് വിളിക്കാ പിന്നെ മെസ്സേജ് വിടൊക്കെ ചെയ്യാ പൊറത്തേക്ക് പോകുമ്പോളാണ് കുടുങ്ങി പോകാ
ഇപ്പേട്ട വേറെ നെ പൈസ കേറ്റണ്ടി വരും
ആഹ് വേറെ കേറ്റേണ്ടിവരും അഥവാ അങ്ങനെ ഹോസ്പിറ്റൽ കേസോ അല്ലെങ്കിൽ വേറെന്തെിലും അർജന്റോ അന്നേരേ കേറ്റുള്ളൂ അതുവരെ വ ഇതിലവിടനാടി എത്ത് പോക്പോ അങ്ങനെ വല്ലാ പൊറ്
തന്നെയല്ല നമ്മള് പൊറത്തൊയി കഴിഞ്ഞാ നമുക്ക്പ്പോ ഓവറായിട്ട് ഫോൺ കോളിന്റെ ആവശ്യം വരുന്നില്ലല്ലോ
ആഹ് പിന്നെ നമ്മള പിന്നെ ഫുള്ള് ഈ വാട്സപ്പ് പ്പില് എന്തെങ്കിലും അല്ലെ യൂട്യൂബില് കാണുമ്പോ അങ്ങനൊക്കവുമ്പോളാണ് നെറ്റ് വേം പോവാ അപ്പോ ഇത് എന്താ പറയാ എന്തോ ഒന്ന ഫുള്ളുള്ളേം കൊണ്ട് എന്ത് കളിയും കളിക്കാ
ആഹ്‌ അതെ
ഇനിപ്പ ഹസ്ബന്ഡ ഹസ്ബന്റ് പിന്നെ പുറത്ത് പോണ കൊണ്ട് എന്താലും അതിന് ഫോണില് പൈസയും കേറ്റു അപ്പ എന്താട്ടും അന്റെ നെറ്റ് റ്റ ഓഫ് ആക്കിട് ഇവിടുത്തെ വൈഫൈ എടുകും പിന്നെ പുറത്ത്കുമ്പോ അത് യൂസ് ചെയ്യാലോ പെട്ടെന്ന് നെറ്റ് തീരൂല്ലല്ലോ
ആഹ് അതന്നെ
ഉം അങ്ങനൊക്കെ ഓ ചിലപ്പോ നഷ്ടവും ചെയ്യൂട്ടെ നമ്മള് രണ്ടിലും കേ റ്റുമ്പോളേ പൈസയറ്റലും വയല കറ്റലും അങ്ങനെയൊക്കെ കൂടിയകുമ്പോ നഷ്ടം
ഉം എന്നാലും എനിക്ക് തോന്നണ്ട് അയി ഇക്കാളും എത്രോ പൈസ കുറവന്നെയന്ന് കാരണം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ്യ അങ്ങനെ എന്തോ ആണ് റീചാർജ് പിന്നെ കേയറ്റുന്നത് അങ്ങനെ രണ്ട് മൂന്ന് മൂന്നാല് ആളുണ്ടെങ്കി ആലോച്ച്ക്ക് എത്ര റുപ്പിയ വേണം ഒരു മാസത്തില് അപ്പൊ അത്ര പൈസ താലും വരിലല്ലോ
അത്ണ്ടാവൂല അത് ഞങ്ങ ഇവിടെ ആരെങ്കിലും വിരുന്നാരൊക്കെ വന്നാലോ അല്ലെങ്കിൽ ഇവല് ക താത്താരൊക്കെ വന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയും നിങ്ങളെ നെറ്റ് ഓഫാക്കി കോളി ഇവ്ടന്ന് യൂസ് ചെയ്തോളി പറയും
ആഹ് വൈഫൈ ഉണ്ടായിണ്ടെങ്കിൽ എത്ര ആൾക്കാര് ഉപയോഗിക്കണ്ടാ പൈസമ്മേല്
ആഹ് ആഹ് അപ്പോ എന്നിട് അല്ലർക്ക് അയിന്റതോട് പറഞ്ഞൊടുത്തിട്ട് എല്ലാരും അങ്ങനെട് ചെയ്യല്ല ന്നാലരുമൊതലാവുള്ളൂ
ഇവിടൊക്കെ ഇതാ ഇന്റെ ജേസ്ട്ടത്തിന്റെ വീടിന്റെ അടുത്ത്ണ്ടേ എന്നിട്ട് ഓലൊക്കെ ചെയ്യണ താ ഓല വൈഫൈൽന്റെ സൈടി പോയി കുത്തിർക്കലാ റീചാർജയ്യണ്ടല്ലൊ
അല്ല കൊറെ ഡൗൺലോഡ് ചയ്യാനൊക്കെണ്ടെങ്കിലേ ഉപകാരാണല്ലോ
ആഹ് അതന്നെ
നടന്നോളൂ
ആഹ് എവിടെങ്കോന്നുണ്ടേ ഞാൻ പറയും എവിടെങ്കോന്നുണ്ടായി മതിയർന്ന് നാൻ അവിടെ പോയി ഇത്തിരി നേരം നോക്കന്ന്
ആഹ് ഇവിടെങ്ങനെ ഞങ്ങല്ലാരും ചെയ്യല്
നെറ്റ് കഴിഞ്ഞാല് മറ്റേ മുപ്പത്തൊമ്പതിന്റെ റീചാർജ്ണ്ടല്ലോ അയ് കേറ്റികൊടുക്കല എന്നാല് ആയ് മൂന്നൂസം കിട്ടും പിന്നെ മുപ്പത്തൊമ്പത് കേറ്റും പിന്നികേറ്റും അങ്ങനെ അപ്പ ഒരുപാട് പൈസായല്ല അത് ഉം സാ ആഹ് ശെരിക്ക് നമ്മളകയ്യിയില് മുന്നൂറ്റിച്ചില്ലാനം ഉണ്ടാവൂല്ല അപ്പ പിന്നെ മുമുപ്പത്തൊമ്പത് കേയറ്റല്ലാതെ രക്ഷയില്ല അപ്പ അങ്ങനണ്ട് കേറ്റേ
ആഹ് പിന്നെ ഉം എന്താ ഇത് വലി വലിക്നോലുണ്ടല്ലോ അങ്ങട്ടും ഇങ്ങട്ടും ഫോണിൽ കൂടെ അങ്ങോട്ടു ഇങ്ങോട്ട് വലിക്കാനും കയ്യല്ലോ
ഇവിടെ ഞാന് ന്റെ ഇത് പുതിയാപ്ലന്റെ ഫോണന്ന് ഞാൻ മെല്ല ഹോട്ട്സ്പോട്ട് എട്ക്കല
ആഹ്
അയിന്റെ അൺലിമിറ്റഡാണ് എത്രേ ഉയോഗിക്കാം
ആഹ് ആഹ് ആഹ്
ഉം
എന്താ ഭക്ഷണൊക്കായോ
ഓഹ് ഭഷണം ഉച്ചക്ക് വെച്ചയിണ്ട് ഇനിപ്പോ കാ കറി എന്തെങ്കിലും ആക്കണം കറിന്നെ വത്തല് മിനുണ്ട് അപ്പൊ അയ്മത്തനുണ്ട് അഹ് മത്തൻ തേങ്ങരച്ചവെച്ചിട്ട് അയ്പൊരിക്കാ അരച്ചിക
ആഹ് ഇപ്പൊ മീപൊരിക്കാനേ നന്നൂള്ളൂ കറിവെച്ചിട്ട്‌ ഒന്നും രസം ഇല്യ മീന് ഉം ഇന്നലൊക്കെ ഇവിടെ മീൻ വാങ്ങീട്ട് ആഹ് അതന്നെ കറി വെച്ചിട്ട്ത്തിരേ രസല്ല
പയേമീനെ കിട്ടൊള്ളൂ ഏഹ് മീൻപിടിചാനെന്തായാലും കടല് പോവുല അപ്പൊ എന്നോ എറങ്ങിയ മീനുകളൊക്കെ ഇണ്ടാവുള്ളൂ അതാണത് ട്രോളിംഗ് കഴിയും വരെ നോക്കണ്ട പൊന്നിന്റെ വെലകൊടുക്കുംവേണം ചീഞ്ഞമീൻകിട്ട
ആഹ് ആ്ഹ് അല്ല അയ്ല്ലാതട്ടെറങ്ങൂല്ല്യ ഞമ്മളെ ആ്ഹ് നമ്മള്മീൻഎന്തര് ഒര്കാണാൻ മതി തിന്നണന്നൊന്നുല്ല്യാ മീന്ഇങ്ങടെകണ്ടാമതിനമ്മക്ക് എന്നാലല്ലേ ആഹ്
പറയും ഉപ്പേരിംകൂട്ടാനൊക്കെണ്ടാവും ന്നാലുംഇനിക്ക് എന്തെങ്കെന്ന്ഒന്ന് നുള്ളികൂ ട്ടാവേണംചോറില് ഇഞ്ഞിപ്പൊകോഴിമുട്ടെഒണക്കല് മീനോഎന്തെങ്കിലൊന്ന്
ഒണക്കലൊക്കെഷ്ടാ ഇവിടൊക്കെവാങ്ങലുണ്ട്
ആഹ് ബടെനല്ലഷ്ടാ ഇൻക്കല്ലഷ്ട്ട താഓന്റെതളമീനില്ല്യേ അത്
ആഹ് ആഹ് ക്ക്പിന്നെമാന്തസ്രാവ് എല്ലാംഓണ ക്കലൊന്നുംകൂട്ടൂല മാന്ത്രസ്രാവ് അത് തന്നെ തളമീൻ അങ്ങനെ
ഈസ്രാവ്മീൻ കറിയെച്ചാൽനല്ല രസാലെ ഒണക്കല
ആഹ്അയ്നല്ലരസാ ഒണക്കലിപ്പോഇഞ്ഞിപ്പൊ ഏതായാലുംകറിവെച്ചാനല്ലരസാ തേങ്ങരക്ക്തേങ്ങരച്ച് വെക്കണം
ആഹ് കറിണ്ടാകലിൻകറിയിലപിന്നഓവ്ടെന്ന്പോയപൊരിസംകൂട്ടീന്ഓണ ക്കലാന്ന്പർഞ്ഞ നല്ല ടേസ്റ്റ്ള്ള കറി
ആഹ് ഒണക്കല് നല്ല തേങ്ങരച്ച് വെച്ചാ നല്ല ടേസ്റ്റാ
ആഹ് അങ്ങനെ മഴക്കാലം ണ്ടെങ്കിൽ ആക്കൊന്നെ കൂട്ടാൻ നടക്കുള്ളൂ
അതന്നെ ക്ഷേ ഓണക്കല്ന്റെ നല്ല വെലേ പച്ച മീനക്കാട്ടിലും വെല ലാണല്ലോ ഉണക്കൽ മീന്
ആ മറ്റേ നമ്മള് പേക്കാ വാങ്ങല് ഒരു പേക്കില്ണ്ടാവല്ലോ മൂന്ന് കഷ്ണോ നാല് കശ്ണോ ക്കെ അയിനാദ്യം ഇരുപത്തഞ്ചോ മുപ്പോക്കള്ളോട്ത്തിപ്പൊ മുപ്പത്തെട്ടുർപ്യെ ക്കായിണ്റയണ്ട് ഇന്നലെ കൊണ്ടോന്നപ്പോ
ആ വെല കൂടി ഇപ്പം മഴയും കൊണ്ട് എന്തായാലും വെലേ ട്രോളിംങ്ങൊക്കാവുമ്പോ എന്തായാലും ക്കല് വെല കൂടും
കൂടും അയന്നെ മുട്ടക്കും വെല കൂടീണേ എട്ടുർപ്യെ ഒരു മുട്ടക്ക്
ആഹ് പ്പ റെക്കോഡ് വെലാണന്നാ പറയുന്നേ
ആഹ് മുട്ട വാങ്ങനൊന്നും നടക്കൂല ഞാൻ പറയാ ഇഞ്ഞി അമ്മ വീട്ടില് കോയിണ്ടേ നടക്കുട്ടോ
അതന്നെ ആഹ് കോഴിക്കളൂല്ല കുറവാ ആ അതെ ഇവിടൊക്കെ എത്രയോ കോഴിക്കള്ണ്ടയ്നി നിപ്പ ഷ്ടൊന്നുല്ല
ആഹ് ഇവടാകൊന്ന്ണ്ട് അത് പിന്നെ പൊരുന്തി കടക്കാ അത് ഞാൻ പറയും ന്റെ ചെർത് ചെറു തിന് ഞാനെന്നോരോ മുട്ട കൊടുക്കലയ്ന്റെതെയ്നപ്പൊഞ്ഞിപ്പോ അത് പൊരിന്തിയപ്പോ ആവുല്യാർഞ്ഞു ഞാന്
ആഹ്
നാടൻ മ്മുട്ടാവുമ്പോ നല്ലാണല്ലോ കുട്ടികൾക്ക് കൊടുക്ക്‌ണേ
ഉം അതന്നെ അത് അവനെ പൊരുത്തിന്റെത് ണ്ടാവല്ലോ മക്കള്ണ്ടാവല്ലേ മയ
മക്കള് ഞാൻ ആദ്യമായിട്ട് പൊരുങ്ങാണ്ടായാരെ കോയിപ്പാദ്യമായിട്ട് പൊരുങ്ങാണ് അത് ഇൻക്ക് കൊറേ കോഴിക്കള്ണ്ടായിനീട്ടോ ഒരു രണ്ട് കൂട് ഫുള്ള് കോഴ്ക്കളേനി ഒരീസതേപോലെ ഞങ്ങൾ ർ ന്നിട്ട് രാത്രി അർഞ്ഞില്ല കൂട് പൊളിച്ചാ ട്ട് എല്ലത്തിനിം കൊണ്ടോയി കുർക്കനോ നായോ എന്തോ
കൂട് പ്പൊ അടച്ചിട്ട കൂട് തൊറന്ന് കൊണ്ടോയക്കിയേ
തൊർന്നല്ലാ അയ്ന്റെ ഒ സൈഡ് നമ്മൾ നെറ്റട്ച്ചൊടുക്കല്ലോ ആ നെറ്റ് മാന്തി പൊൾച്ചാ ആ പൊൾച്ചാണ്ട്‌ അയ്ന്റുള്ള്ക്കൂടെ വൽച്ചാട്ട് കൊറേണ്ണത്തിനെ മു ട്ടീനി കൊറേണ്ണത്തിനെ കൊണ്ടോയി അങ്ങനെ അയ്ല് ബാക്കിയായതാ ഈയ്യൊരു കോഴി മാത്രം
അള്ളാ
ഇൻക്കാണേ ക്കാണേ കോയ്ക്കളെ ഭയങ്കരിഷ്ട ന്നട്ട് സങ്കടത്തി ആ ഐ ഞമ്മളെ പെ ഈ ഫാനിട്ടാല് റു പേരന്റുള്ള്ക്ക് കേക്കൂലല്ലോ ഒർങ്ങിപ്പോയടീ അപറയാ അങ്ങനെ പോയി ആ കോഴികളൊക്കെറയാ
ഓ അല്ലാ തീർത്താ തീരൂല്ലലേ സങ്കടം